ലോ എന്തൊക്കെ ഇണ്ടടാ വിശേഷം. താ ഇങ്ങനെ പോകുന്ന്ണ്ട്. വിളി ഇങ്ങനെ പോകുന്ന്ണ്ട് പിള്ളേരും കുട്ട്യേളൊക്കെ
മയം നല്ലതണുപ്പും.
ആ അതെ നല്ലതണുപ്പും. പക്ഷെ കൊതുവിനും യാതൊരു കുറവുല്ലത്
ആഹ് കൊതുത് നല്ല കൊതു. അതെന്താന്നറ്യാെ. മഴ ഇങ്ങനെ നിർത്തി നിർത്തി പൊയിന്നല്ലെ.
ആഹ് അതുകൊണ്ടായി അല്ലെ അത് ശെരിയാ ല്ല. പിന്നെ ഇന്റെ വീട് വയലിന്റെ അട്ത്താണ് വെരുന്നത്. അപ്പൊ ഭയങ്കര ഇങ്ങനെ വയലെല്ലാ വെള്ളം ഇങ്ങനെ കെട്ട് ട്ടിക്കെടന്നിറ്റ് ഇപ്പം കൊതുക് പെരുകാണ്. ഭയങ്കര ബുദ്ധിമുട്ട് ഈ കൊ
രാത്രി ആയാ നല്ല സൗണ്ടായിരിക്കല്ലൊ തവളന്നെ
ആഹ് തവളേന്റെ തവളേന്റെ പേക്രോ പേക്രോ സൗണ്ടെല്ലാം ഇണ്ടാവാറ്ണ്ട് പിന്നെ എന്താ പറഞ്ഞിണ്ടെങ്കിലെ നമു ഈ തണുപ്പ് കൂടുന്ന സമയത്ത് ഫാൻ ഓഫാക്കാനും വയ്യ ഈ കൊതുക് കടിക്കുന്നോണ്ട് ത് ഭയങ്കര ബുദ്ധിമുട്ട ഇങ്ങനെച്ചാ വീട്ടില് വന്നിട്ട് മൂളീട്ടും പിന്നെ ഈ കുടു കൊതുകള് പണ്ടത്തെ പോലെ നമ്മളാട്ടിയിട്ട് കാലെല്ലാം ആട്ടിയിട്ടുണ്ടെങ്കില് എല്ലാം പറന്ന് പോവൂലെ ഇപ്പത്തെ കൊതുകള് അതു ഇല്ല
ഇല്ല ഇപ്പത്തെ കൊതുവളൊക്കെ നല്ലതാണ് പൽ പെട്ടെന്നൊരു അടിക്കൊന്നും ചാകേ ഇല്ല ആറ്റങ്ങള് അത് ശ്രദ്ധിച്ചീനോ അത്രക്ക്-
നമ്മള് കാലാട്ടിയാലും പോവൂല്ല കയ്യാട്ടിയാലും പോവൂലാ ഒള്ളെ സ്ഥിതി എങ്ങനെ ആ- ട്ട പോലെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും
ചെറിയ കൊതുക്ണ്ട് ഭയങ്കര ചൊറിച്ചിലാ
അതെ ആ ഭയങ്കര ചൊറിച്ചിലാന്ന് പിന്നെ ഇവിടെ പേടിക്കാനൊന്നുല്ല കാരണം കാടല്ലാം ആയോണ്ട് കാടിൽ നിന്നുള്ള കൊതുകൾ ന്നെ ആയിരിക്കും പക്ഷെ അന്നാലും വെള്ളവും കെട്ടിക്കെടക്കുന്നുണ്ടല്ലോ ഈ വാലഞ്ഞ് ഇടക്കെല്ലാം വെള്ളവും കെട്ടിക്കിടക്കുന്നതോണ്ട് നമുക്കറിയില്ല എത്രത്തോളം ഏഹ് നല്ല കൊതു ഇനി ഇനിയിപ്പോ ഡെങ്കിപ്പനീന്റെ എല്ല സമയല്ലേ ഡെങ്കി പ്പനി എലിപ്പനീന്റെ എല്ല സമയല്ലേ. അപ്പം നമ്മളൊന്ന് സൂക്ഷിക്കണല്ലോ. അതുകൊണ്ട് പിന്നെ ഒന്നും ഇതാക്കണ്ടാ. പിന്നെ ഒരു സാധനം ഇല്ലേ ഒരു ഓയിൻമെന്റ് ഇണ്ട്. അത് തേച്ചിട്ട് കിടന്ന് കഴിഞ്ഞ്ട്ട്ണ്ടെങ്കി പിന്നെ കൊതുക് അങ്ങനെ കടി ഇവിടെല്ലാം അങ്ങനെ ട്രൈ ഓൺലൈനല്ല സാധാരണ ഷോപ്പിൽന്നെല്ലാം കിട്ടും ആ നമുക്ക് മരുന്ന് കടേന്നെല്ലാം കിട്ടും. ഒഡോമോസ് എന്ന് പറഞ്ഞിട്ടൊരു പേരുള്ള ഒരുഓയിൽമെന്റ് ആണ്, അത് കിട്ട് അത് തേച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കൊതുകൊന്നും കടിക്കൂല്ല കൊതുക് ഇങ്ങനെ ആ ഒരു അതിനൊരു ജാതി മാണം പക്ഷേ നമുക്ക് ബുദ്ധിമു ഉണ്ടാവില്ലേ നമുക്ക് അത്യാവശ്യം നല്ലൊരു മണ ആയിട്ട് തന്നെ ഫീലേയ്യ പക്ഷേ അത് കൊതുക് ഏഹ് കൊതുക് അടുത്ത് വിരതാൻ വേണ്ടിട്ട് ഓര് അതിനൊരു വിരക്തി ഇണ്ടാവും ഇതുവായിട്ട് അപ്പൊ പിന്നെ നമ്മളെ കൊതുകൊന്നും കടി ക്കൂല. സാധാരണ അത് തേച്ച് കെടക്ക്ന്ന സമയത്ത് എനക്ക് വല്യ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷെ ഓൾറെഡി കടിച്ചതിങ്ങനെ ചൊറിഞ്ഞോണ്ടേയിരിക്കും പുതിയത് കടി വെരുല്ല കടിക്കൂല ന്ന് മാത്രേ ഒള്ളൂ അത് നമുക്കൊരു ചെറിയൊരിത്. പിന്നെ ഞാനരു ഓൺലൈൻ ബിസിനസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ മറ്റേ പൈസ ഒന്ന് ഇട്ട നമ്മള് ഇപ്പ ഇത്ര പൈസ ഇട്ട് കഴിഞ്ഞട്ടുണ്ടെങ്കില് ആ ഇത്ര പൈസ നമുക്ക് തിരിച് കിട്ടുന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അതൊന്ന് ചെയ്യാൻ വേണ്ടി നൽക്കണ്ട അഹ് ഞാനും ഞാനത് പെട്ടെന്നെന്റെ എന്റടുത്തൊരു ചങ്ങായി പറഞ്ഞ സമയ ത്ത് ഞാനെ നിന്റെ അടുത്തും കൂടെ പറഞ്ഞൂന്നേള്ളു ആഹ് അതെ അതെ അവള് തന്നെ പിന്നെ വിളിച്ചിട്ട് ചെയ്യ് രണ്ടാനുള്ള കാര്യം അതിപ്പോ നമ്മള് ചേരാത്തത് ഞാനിപ്പോ പൈസ ഇല്ലാതൊണ്ട് മാത്രം ചേരാതിരുന്നതാണ് ഇനി ഇപ്പെല്ലാം കൊറേ തട്ടിപ്പ് വരുന്നുണ്ട് എന്നാ
ത്തിപ്പെന്ത് നമക്ക് വിശ്വസിക്കുന്നുന്നതോണ്ട്
ആ അതെ വിശ്വസിക്കാൻണ്ടി പറ്റാത്ത ഉണ്ടേ പിന്നെന്താ പറഞ്ഞിട്ടുണ്ട ഇങ്ങനെ ആൾക്കാരെ ചേർത്തുന്നതോണ്ട് ആൾക്കാരെ ചേർത്തുന്നയാ ഭയങ്കര ബുദ്ധിമുട്ട നമ്മളാ വിചാരിക്കും ഇക്ക് മൂന്നാൾക്കാരെ ചേർത്തിയാ പോരേ പിന്നെ അവരിക്ക് താഴെയുള്ള മൂന്നാൾക്കാര് ചേരുന്ന സമയത്തേ നമുക്കെന്തേലും കിട്ടാൻ തൊടങ്ങൂള്ളൂ.
ഞാന അങ്ങനെ ഞാന അങ്ങനെ ഒന്ന ചെയ്ത് പ ഇട്ട് പോയതാ ഞാൻ എന്റെ ആയിരം അങ്ങ് പോയി വേറെ ആൾക്കാരും ചെർത്തി അവരെയും പൈസ പോയി പിന്നെ ഞാ ൻ ഇത് നിക്ക് ഒന്നിപ്പോ പഠിച്ചല്ലോ ഇങ്ങനെ ത ട്ടിപ്പാനു ള്ളത് അതിനെപ്പം പിന്നെ പേടിയാണ് പിന്നെ ഞാൻ അന്വേഷിക്കും ആ
ട്ട് ചെറിയ ചെറിയ ടാസ്ക് എല്ലാം അവര് തരുവമായിരുന്നു അത് പിന്നെ ചെയ്ത് കൊടു ഫസ്റ്റിൽ ഒന്ന് രണ്ട് പ്രാവശ്യം പൈസ കിട്ടീനി പിന്നെ പൈസ കിട്ടാണ്ടായി. ആ ആ. അതെ ആ പൈസ അങ്ങ് പോയി. പിന്നെ അതുപോലെ തന്നെ എന്റെ പിന്നെ ഭർത്താവിന്റെ വീട്ടിന്ന് ഭർ ഭത്താവിന്റെ അനിയത്തിയും ഹസ്ബൻഡും കൂടിയിട്ട് ഒരു കാര്യം ചെയ്തിട്ട് ഇണ്ടായിര്ന്നെ. ഇരു കാറ്റാടി യന്ത്രത്ത് ഒരു അഹ് ഏടന്നോ ഒള്ളാണെ. ശെരിക്കും ഹിന്ദി നാട്ട്
ച്ചി കണ്ടിന്നു. അത് ആ ഇങ്ങട്ട് ഓര് ചേ ചേർന്നോ അത് അതില് ചേർന്നോ.
എറന്നാ ഒരു പത്ത് മുപ്പത്തഞ്ചായിരം രൂപ അങ്ങനെ ഇട്ടിട്ട് കൊറ്ച്ചെല്ലാം കിട്ടീ നി പത്ത് പന്ത്രണ്ടായിരം രൂപ എല്ലാം കിട്ടീനി. ഇനി ബാക്കി എല്ലാം പോയിന്നാ പറഞ്ഞത്. പിന്നെ അതുപോലെ
കണ്ടിരുന്നു. എന്റെ ഇതാത്ത പറഞ്ഞു ഭയങ്കര ഓള്. അത് ചെയ്തോ അത് വാ നല്ലതാണ്. അതാണ് ഞാൻ പറഞ്ഞു ഞാനില്ല. ഞാൻ ഇനി ഒന്ന് തന്നെ ഞാൻ ചെയ്ത് പെട്ട് ഞാൻ അങ്ങോട്ട് ആ പരിപാടി വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഒയിവാക്കി വിട്ടതാ പിന്നെ ന്യൂസ് ഞാൻ കണ്ട് ഓക്ക് ഞാൻ സെന്റ് ചെയ്ത് കൊടുത്തു ഇത് കണ്ടോ ഈ വ് ഒറ്റ നിന്ന് സംഭവ നല്ലത് ഫുള്ള് ഫേക്കാ
എന്റെ ഒരു ഫ്രണ്ട് ഇണ്ടേ അവള് ഓള താലിമാല പണയം വെച്ചിട്ടാണ് എ ഒ എത്രയോ അതായത് ഫസ്സ് ച്ചി ചേർന്ന സമയത്ത് കൊറച്ച് തിരിച്ച് കിട്ടി രണ്ടായിരത്തി നാന്നൂറിന്റെ അങ്ങാനണ്ട് ഇത് ഓരോരോ പ്ലാനാന്നേ രണ്ടായിരത്തി നാന്നൂറിന്റ് അങ്ങനെ ചേർന്ന സമയത്ത് അവർക്ക് കൊറച്ച് തിരിച്ച് കട്ടിയിട്ട് എണ്ടായിരുന്നു അപ്പോ തിരിച്ച് കി കിട്ടുന്ന് ഒറപ്പായ സമയത്ത് അവര് അവള് എന്താക്കി കൊറച്ച് കൂടെ വെല്യ പൈസ അന്നെ ചേർന്നു പ ത്ത് നാപ്പയിനായിരം രൂപ എൻ എന്തോ
അത് അവര് ഒരു ട്രാാക്ക ആണ് അത് അതിലേക്ക് വീഴത്താനുള്ള ഒരി ഇതാണ് ആ് ആദ്യ കൊറച്ച് പൈസ അങ്ങ് കൊടുക്കും പിന്നെ അമ്മള ഇതിലേക്ക് അങ്ങ് ചതിക്കും കൂലേക്ക് വിഴ്ത്താൻ ഒള്ളത് ആണ് അത് ആർക്കും മനസ്സിലാവുന്നില്ല
ഇങ്ങനെ പറഞ്ഞിട്ട് ഒണ്ടെങ്കിൽ മലയാളി ഇത് ശരിക്കും പറഞ്ഞിട്ട് ഇണ്ടെങ്കില് മലയാ ഈ കേരളത്തിലെ എടക്ക്‌ എടക്ക്‌ റ്റി വരുന്ന പരിപാടിയാണ് പക്ഷെ ഇത് മണ്ടന്മാര് മനസ്സിലാക്കുന്നില്ല അതാ പ്രശ്നം അപ്പോ ഇത് മുമ്പ് ഇതുപോലെ ഇതിപ്പോ ഇപ്പൊ കാറ്റാടി യന്ത്ര അയിന്റ് മുമ്പ് വേറെ എന്തോ ട്രാ ട്രറോ അങ്ങനെ എന്തോ ഒരി സ്ഥലത്തേക്കുള്ള ഇൻസ്ട്രുമെന്റ് എടുക്കുന്ന രീതിക്ക് എന്തോ ഒരു ഉപകരണം കൊറേ എണ്ണം ടിക്ക്‌ വെക്കുന്ന രീതിക്ക് ഇതുപോല ഒരു തട്ടിപ്പ് സെയിം വന്നിട്ട് ഇണ്ടായിരുന്നു പക്ഷെ അതൊരു അഞ്ച് വർഷം മുമ്പ് അന്നേ അപ്പ അതെല്ലാം ആൾ ക്കാര് മറന്ന് തോടങ്ങിയ സമയത്താ വീണ്ടും ഇത് ഇറങ്ങുന്നത്
അത് എന്താന്ന് അറിയോ ആൾക്കാർക്കെ കൂടുതൽ ഇതിൽ തട്ടിപ്പില് എരയാകുന്നത് അമ്മള വീട്ടമ്മമാരാണ് കാരണം അവർക്ക് ജോലി ഒന്നും ഇല്ല അപ്പൊ എവിടുന്ന് എങ്കിലും ഒരു പത്ത് രൂപ കിട്ടിയാൽ ല മതി
അത് ഈ മൂവായിരത്തി അഞ്ഞുറ് റുപ്പിയ ഇട്ടിട്ട് ഒണ്ടെങ്കിൽ മൂവായിരത്തി കിട്ടിയാലും അവരിക്ക് അത് ഒരു വെല്യ കാര്യ അന്ന് അല്ലോ അപ്പ അതാ അത് കൊണ്ടാ ശരിക്കും ആന്നേ ഇത് വീട്ടമ്മമാരെ ടാർഗറ്റ് ചെയ്ത കൊണ്ട് തന്നെയാന്ന് നൽക്കുന്നത് പിന്നെ ഇവരെ എന്തെങ്കി ഇയോ ഈ ഇവര് എ ഹിന്ദിക്കാരൻ മാരായിരിക്കും അപ്പൊ ഇവര് മലയാളത്തില് ടൈപ്പ് ചെയ്തിട്ട് എല്ലാം ഇടും പക്ഷെ നമുക്ക് മംഗ്ലീഷ് ആഡ് ചെയ്യാം അായത് ഇംഗ്ലീഷും മലയാളം കുടിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി പറ്റൂല്ല കാരണം അവരിക്ക് അത് വായിക്കാ അറിയില്ല കാരണം ഇത് ചാച്ചി പി ടി വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം വച്ചിട്ടായിരിക്കും ഇത് വായിക്കുന്ന താവ്യാ അവര് എഴതുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ക ഭാഷയിൽ വേറെ ഒരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ട് അല്ലേ അവര് എഴുത്തുന്നത് അല്ലാണ്ട് ഈ ഹിന്ദിക്കാരൻ മാർക്ക് മലയാളം അറിയില്ലല്ലോ അത് ഈ തട്ടിപ്പിന്റെ ഒരു വെല്യ ഒരു ഏ എന്താ പറയാ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യാന്ന് അവരിക്ക് മലയാളം അറിയാത്ത കൊണ്ട് അവര് കറക്റ്റ് മലയാളത്തില് മാത്ര അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏഹ നമുക്ക് ഈ മലയാളത്തിൽ എഴുതിയിട്ട് മാത്രേ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും അവരെ പറ്റി ഒള്ളത് സാധാരണ നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട് മലയാളം സംസാരിക്കുന്ന പോലെ സംസാരിക്കാ വേണ്ടി പറ്റൂൽ
അതാണ് ഹിന്ദിക്കാര് ആന്ന് ഇതില് മെയിന് ആയിട്ട് ഇണ്ടാകുന്നത് കാരണം അവര് അവര് ഈ പൈസ എങ്ങനെ എങ്കിലും ആഹ് ചുളിവിൽ എങ്ങനെ എടുക്കണം എന്നുള്ളത് ഹിന്ദിക്കാര് കഴിച്ചിട്ടേ ഒള്ളൂ
ആഹ് അതെ അത് തട്ടിപ്പിന് എരയാവുന്നത് ആണെങ്കിൽ നമ്മള് മലയാളികളും അ അതാ വല്യ മലയാളികൾക്ക് പിന്നെ എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും ശരിയാവൂല അതെ മലയാളികൾ എപ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിണ്ടെങ്കിൽ ചാടി കറി വീണ് പണ്ടാരടക്കും ആ മലയാളികളെ കാര്യം അങ്ങനെ തന്നെയാ പറഞ്ഞി്
അതാണ് ആ പറഞ്ഞിട്ട് കാര്യല്യ പിന്നെന്നാല് മേളനങ്ങാതേ എങ്ങനെങ്കിലും പത്ത് രൂപ കിട്ടണം എന്നുള്ളരു ചിന്തയായിക്കുംണ്ടാവ മലയാളികൾക്ക് അതാണ്
പിന്നന്നച്ചട്ടുണ്ടെങ്കി ഈ സ്ത്രകളെ പ്രശ്നംന്ന്ണ്ടങ്കിൽ അവ ഒരു ആയിരഞ്ഞൂറുപ്യെന്റെ കൂടെ ഒരു ആയിരത്തഞ്ഞൂറുപ്യ കൂടി ത് കിട്ടിയിട്ടുണ്ടെങ്കി അവർക്ക്തെന്തെങ്കും അവരങ്ങനെ വിചാരിക്കുന്നു അവർക്ക് വേറെടി പോവാനോ ഒന്നും ജോലി ചെയ്യാനോ അവര് മേലനങ്ങിട്ട് ചെയ്യാത്തല്ല പ്രശ്നം അവർക്ക് വേറൊന്നും പറ്റില്ലല്ലോ അപ്പൊ പിന്നെ അവങ്ങന ട്ടിക്കോള്ളൂ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ എക്സ്ട്രാ നടന്ന കിട്ട്ന്ന്ണ്ട് അവർക്ക് എന്തെങ്കും മക്കക്ക് അവര്ക്ക് വേണ്ടി റ്റ് കൂടെ ആയിരിക്കുല്ല അവര് മക്കക്ക് എന്തെങ്കും കളിപ്പാട്ട വാങ്ങിച്ചച്ച് കൊടുക്ക അതെന്നുള്ള രീതിക്കായിരിക്കും പിന്നെ ചില ആൾക്കാര് അത്യാഗ്രഹം കൊണ്ട് ക്കാരൂണ്ട് അവര്ക്കെല്ലാം പിന്നെ ഒരു പാഠവായിരിക്കും അത്യാഗ്രഹം കൊണ്ട് ചെയ്യുന്ന ആൾ കാരിക്കെല്ലാം ഒരു വല്യ പാടായിരിക്കും എന്നാ നാത്തുന് ചെയ്ത് മാറട്ടില്ലേ ഇപ്പൊ ഈ നാത്തുന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത ഒരു പെണ്ണ്ങ്ങൾണ്ടായിരുന്നു ആ പെണ്ണുങ്ങൾ ഒരു ലക്ഷം രൂപയാണ് ഇട്ടതത് എല്ലാം പോയി കിട്ടീല്ലേ ആഹ് അത് അവര് അവർക്കന്നെ അറിയാം ഇതെല്ലാം തട്ടിപ്പന്നെ ആയിരിക്കും എന്നാലും കിട്ടിയാൽ കി ട്ടീലെ എന്ന് പറഞ്ഞിട്ട് ഇടുന്ന ആൾക്കാരുണ്ട് പൈസ കൂടുതലുള്ളതിന്റെ അഹങ്കാരവേ ആഹ് അപ്പ അങ്ങനെള്ള ആൾ
അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ എത്രോ ത അങ്ങനെ വന്ന് സ്ഥിരങ്ങൻ ന്യൂസ് വര്ന്നുണ്ട് അങ്ങനെ ചെയ്ത്തിട്ടോ ഇങ്ങനെ ചെയ്യര്ത്തിട്ടോ പഷ് റ്റെൻ തന്നെ ആരും പഠിക്കുന്നില്ല അതാണ് ആൾക്കാാര് പിന്നേ പിന്നെ അതിലേക്കങ് കൂടുതലും സ്ത്രീകളാണ് വി തോന്ന അതാണ് ഇതിന് ഹൈലൈറ്റ്
ഏത് ള്ളരീതിക്കാ വരുന്നത് നമ്മളെ മെസ്സേജില് ഇപ്പൊ ഈ വാട്സപ്പിലെല്ലാം വരുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങും ഇങ്ങനെ വന്നിട്ട് ഇതില് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂന്ന് പറഞ്ഞട്ട്ണ്ടാവും അപ്പൊ അതില് നമ്മള് കേറിട്ട് ട്ടുണ്ടെങ്കില് നമ്മള് വേറെ ഒരു ഇതിലേക്ക് പോവും അവിടുന്ന് വീണ്ടും നമ്മള ന്തെങ്കിലു ചോദിച്ചി നമ്മളെ ഇത് വേറെ ആൾക്കാർക്ക് ഷെയറെയ്യോ എന്നല്ലാം ചോയച്ട്ട് ചോയ്ച്ചിട്ടുണ്ടെങ്ക് തന്നെ നമ്മളെ കൊറേ വിവരങ്ങൾ അവർക്ക് പോകും അപ്പൊ പിന്നെ അവര് ആരെങ്കിലു വിളിച്ചിട്ട് ഓ ടി പി പറഞ്ഞരോല്ല മർഞ്ഞിട്ട് ഇപ്പോഴും ഓ ടി പ്പി പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പ നമ്മളെ അക്കൗണ്ടില്ള്ള പൈസ സ്വാഭാവികായിട്ട് അങ്ങനെ തട്ടിപ്പുകൾ പല രീതിക്കാണ് വരുന്നത് ഇപ്പൊ പിന്നെ സെൻസസ് എടുക്കുന്നില്ല അപ്പോ നമ്മളെല്ലാം വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്കത് ഓൺലൈനായി ട്ടി കൊടുക്ക അതെല്ലാണ്ടെന്നെ വീട്ട്ല് വന്നിട്ട് ശേഖരിക്കുന്നല്ലോ വിവരങ്ങള് അപ്പൊ അതിന്റെ പേരിൽ
ആ
ആഹ് അതിന്റെ പേരില് തട്ടിപ്പ് ഇറങ്ങുന്നുണ്ട് അവര്ക്ക് അത് ഇരുപത് ചോദ്യാവലി എന്തോ ഉണ്ട് ആ ചോദ്യാവലി ഏഹ് നമ്മൾ ചെയ്ത് കഴിഞ്ഞയ്ട്ടുണ്ടെങ്കില് അത്രേം ചോദ്യങ്ങൾ ചോദിക്കോളു ആവശ്യയിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നും ചോയ്ക്കൂലാന്ന് ഇന്നലെ ഒരു കളക്ടർ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആഹ് നിങ്ങള് വേറെ ആരിം മാ വന്നിട്ടുണ്ടെങ്കില് അവരെ ഐ ഡി കാർഡ് നമ്മൾ നോക്കണം അതിലൊരു
ആക്കെത്ര ഓൺലൈൻ ആയിട്ടും അല്ലാതെ ഒക്കെയാണ് ഇങ്ങനെ ഈ തട്ടിപ്പിന്റെ സംഘങ്ങൾ ഇറങ്ങുന്നത് ആഹ് അതില്
പാല വിധത്തില് നമ്മളെ മുമ്പിലേക്ക് വന്നൊണ്ടിരിക്ക അതുപോലെ വേറൊരു തട്ടിപ്പാന്നത് പണ്ടേള്ള തട്ടിപ്പാ ഈ ഏഹ് നമ്മൾ ബസ്സിലല്ലാം പോഉന്ന സമയത്ത് പ്രിന്റ്ടിച്ചിട്ട് കൊണ്ടു തരൂല്ലേ നമ്മള് പാവപ്പെട്ട ആൾ കാരാണ് നമ്മള
ആഹ് ആഅ അങ്ങനെ അങ്ങനെ കുറെ തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട് ഈ ഓൺലൈൻ ഇപ്പൊ അതൊക്കെ പിന്നെയും അതൊക്കെ പിന്നെ ഇപ്പോ ഓൺലൈനായിട്ടാണ് കൂടുതലും ഈത് ഇത് കാണുന്നത് തട്ടിപ്പ്കൾ കാണുന്നത് ഉം
എന്നതിലുണ്ട് കാരണം ഒരേ വസൽ ഒരേ സമയത്ത് എല്ലാം ഇപ്പോഴും കേറുന്ന ആൾക്കാരുണ്ട് ഈ എല്ലാ ദിവസവും ജോലി പോന്നെ ആൾക്കാരിൽ എന്നും ഇവരെ എന്നും കാണുമല്ലോ അപ്പൊ അവര് മുഖമാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് വെച്ചിട്ട് സങ്കടമള്ളത് പോലെ വെച്ചിട്ടായിരിക്കും അവര് ചോദിക്ക അത് നമ്മക്കെ അറിയുള്ളൂ അവര് എത്ര കാലമായിട്ട് എത്ര വർഷമായിട്ട് ഇതേ പേപ്പറും കൊണ്ട് നടക്കുന്നതന്ന് അത്
പിന്നെന്താ വിശേഷൊക്കെ
വേറെന്താപ്പ വേറെതാ ഇങ്ങനെ പോകുന്നുണ്ട് മഴയും എല്ലാം ആയിട്ട് ഇങ്ങനെ ചടഞ്ഞഞ് കൂടി ഇരിപ്പാ പിന്നെ ഏഹ് ഇടക്ക് എടക്ക്ങ്ങനെ എനക്ക് ഫിലിമ് കാണാൻ ഭയങ്കര ഇഷ്ടാ മൂവീസ് എല്ലാം എടാ ഞാൻ ക്കാമേ
ആഹ് ആയിക്കോട്ടോ ഓക്കെ ശരി
വിളിക്കാ ഒരു മിനിറ്റേ ആഹ് ശരി